ഹലോ ആ ആ എന്തോന്ന് ആ കേ എന്തോന്നയ്യണ്
ഞാനോ ഞാനിവിടെ വെറുതെ ഇരിക്ക്യാണ് എനിക്കറിയാല്ലോ ഞാൻ പ്രെഗ്നന്റാണ് അപ്പോ രു എന്റെ ഒരു എയ്ത്ത് മന്ത് ആ ആ എന്റെ ഒരു എയ് ത്ത് മന്ത് കഴിയാനായി അപ്പൊ ഭയങ്ക ടെൻഷ എനാണ് എന്താവുവോ എന്ന് വച്ചിട്ട്
ആ അങ്ങനെയന്നും പേടിക്കേണ്ട ഒന്നും ഇല്ല
ആ പേടിക്കേണ്ട ആവശ്യൊന്നുംല്ലല്ലോ ആ എല്ലാം ദൈവത്തിന്റെകഴില്ല് കൊഴപ്പൊന്നുല്ല നടക്ക ഞങ്ങക്ക് ഡെലിവറിയെ കഴിഞ്ഞ തുള്ളതല്ലേ മൂ
ആ എനിക്ക് ഭയങ്കര പേടി എന്താന്നറിയില്ല അത ഒരു ഫസ്റ്റത്തെ അല്ലേ അപ്പൊ
ആ ആദ്യത്ത ആകുമ്പോ മ്മക്കൊരു
ആ എങ്ങനെ ആയിരിക്കു എന്നൊന്നു അവര് അറിയാതെ
ആ നമ്മക്കെല്ലാം ഇതാവും നമ്മള പീരിഡ്സ്ന് നമ്മള അനുഭവിച്ച ഇപ്പ നമ്മക്ക് ആ ഇതില്ലല്ല അതേപോലെ കുഴപ്പൊന്നുല്ല എനിക്ക അത് കുറച്ചൂടെ ഒരു ചെറിയ പെയിന്നുടൊക്കെ കാണോള്ളു
ആ അല്ല എനിക്ക് എനിക്കണേ ഫുള്ള് വോമിറ്റിങ്ങും ഒക്കെയാണ് കുറച്ചായിട്ട് ആ ഇപ്പല്ല ഇപ്പൊ കൊറച്ച് നിന്നിട്ടിണ്ട് ഇല്ല ഇപ്പൊ കൊച്ച് നിന്നിട്ടിണ്ട് കൊറച്ച മുന്നൊക്ക ആയിട്ട് ഭയങ്കര വോമിറ്റിങ്ങും ഫുള്ള് ഷീണൊക്കെ ആയിരുന്ന് അ നോർമലായിട്ട് ഉണ്ടാവന്ന് അങ്ങനെ കേട്ടിട്ടിണ്ട്
ആ പിന്നെ ആദ്യത്തെ മാസവും ആദ്യത്തെ ഒരു മൂ മൂന്ന് മാസം സ്ഥാനത്ത് ഒരു ഏഴു മാസം കഴിയുമ്പോ ഞങ്ങക്ക് എന്ന് വച്ചാ ഗർഭിണികൾക്ക് നല്ല ക്ഷീണായിരിക്കും
ആ ഇ ഓ ഇങ്ങനെ ഇടയ്ക്കൊക്കെ തുടങ്ങി പക്ഷെ ഇപ്പൊ ഓക്കെയാണ് വലിയ സീനൊന്നും ഇല്ല പിന്നെ ഇപ്പൊ പിന്നെ ടെൻഷനാണ് എന്താവോന്നൊക്കെ വെച്ച് എ നിൻക്ക് പിന്നെ അറിയാല്ലോ
ആഹ അങ്ങനെ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല
ഒ എങ്ങനെയായിരുന്നു നിനക്ക്ങ്ങനെയായിരുന്നു
ആ എനിക്ക് രണ്ട് സിസേറിയൻ ആരുന്നു നോർമൽ ഡെലിവറി എനിക്ക് ഫസ്റ്റ്ലത്തെ നോക്കി അപ്പഴേഈ മോൻ ഞാൻ മാസം തെകയാതെയാണ് ജനിച്ചതേട്ടോ
ഓഹ് ഓക്കെ
ആ ബി പി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാണിച്ച ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും കുഴപ്പൊന്നുംല്ല ഞാൻ കാണിച്ചത് അവിടെ ന്ന് വെച്ചാ ആ ഡോക്ടർ അങ്ങനെ ഒരുപാട് ഇങ്ങനെ പേഷ്യന്റ ആയിട്ടൊന്നും അങ്ങനെ മിംഗിൾ ചെയ്യൂല. ആഹ് ഞങ്ങള് ഏതാ അയേൺ ഫോളിക് ആസിഡ് ആ ഗുളികകള് ഇങ്ങ് തന്നുവിടും. സ്കാൻ ചെയ്യാ ണ്ടേ സ്കാൻ ചെയ്ത് വിടും വീണ്ടും റിപ്പോർട്ടിന് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പറയും വിടും അപ്പ നാ എനിക്ക് അഞ്ചാം മാസം മുതലേ ഇങ്ങനെ നീരും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെക്കെ എന്റെ അടുത്ത് ചോദിക്കുവായിരുന്നു ഇന്ന് ഡെലിവറി അഴ്ച്ച കഴിഞ്ഞപ്പൊ ഞാൻ പറയാ എനിക്ക് അഞ്ചു മാസആയോളെന്ന് നിനക്കെന്തോ കൊഴപ്പംണ്ടെന്ന് ഈ പ്രഗ്നന്റ് ആയരു കൂടെ വന്ന അമ്മമാര് പറയും പ്രായമുള്ളവര് ആ അങ്ങനെ ഞാൻ ഇതേപോലെ എടുത്ത വെച്ചാൽ പറയാണ് കുഴപ്പമൊന്നുവില്ല ചിലർ നീരെല്ലാം കാണണന്ന് പറഞ്ഞ് കാണച്ച് പിന്നെ എനിക്കിങ്ങനെ ഓരോ ദിവസം കഴിയുംതോറും ഇങ്ങനെ ബുദ്ധിമുട്ട് കൂട കൂടി വന്ന് അങ്ങനെ രണ്ടു വട്ടം അവിടെ പോയിട്ടും അവര്പറഞ്ഞു കുഴപ്പൊന്നുവില്ല പ്രശ്നമൊന്നും ഇല്ലന്ന് ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങ് വിട്ട് പിന്നെ അവര് കാണിക്കണ്ടാന്ന് വിചാരി പക്ഷേ അവരെ കൈയ്യിന്ന് എഴുതിവേടിച്ച് എസ് ഏറ്റി പോയി അവിടെ ചെന്നപ്പോ എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല
ഓ നിന്റെ കണക്കിൽ എങ്ങനെ ഗവണ്മെന്റ്ണോ പ്രൈവറ്റാണോ എങ്ങനെ നല്ലത എന്റെ ഹസ്ബൻഡും ഗവൺമെന്റും ഗവണ്മെന്റും ആണെന്നാണ് അപ്പൊ ഇവിടെ ഹസ്ബൻറിന്റെ അമ്മയൊക്കെ ഇങ്ങനെ പ്രൈവറ്റ് മതിന്നൊക്കെ പറയുന്നുണ്ട്
ആ പിന്നെ പ്രൈവറ്റണ് ഇപ്പോഴത്തെര് കണക്കിന് നല്ലത് കേട്ടോ അവരവുമ്പോ നമുക്ക് എന്ത് കാര്യങ്ങളും ചോദിക്കാം എല്ലാം പറഞ്തരും ബർത്ത് സ്യൂട്ടുണ്ട്
ഓ ഓ അതെ ഓ ആ ഓക്കേ
ആഹ്
പ്രൈവറ്റ് ആയിരിക്കുംല്ലേ കുറച്ചും കൂടെ നല്ലത്, എങ്ങനെ ഫുഡ് ഒക്കെ നമ്മള് എങ്ങനെയാണ്?
ആ ഫുഡ് എല്ലാം ഇപ്പൊ പുറത്തുനിന്നും അധികം കഴിക്കാത്തെയാണ് നല്ലത്
ഓ ഓക്കെ
ആഹ് അധികം പൊറത്ത്ന്ന് പറ്റണതെല്ലാം വീട്ടിന്ന് തന്നെ ഉണ്ടായി കഴിച്ചിട്ടുള്ളത്. എന്നാ നമുക്ക് ഈ പുറത്ത്ന്നൊള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നില്ലേ ഒരുപാട് അളവില് കഴിക് ഴിക്കാതിരുന്നാതി
ന്നാ ഓക്കെ ഓക്കെ അല്ല ഇങ്ങനെ ഞ കേട്ടിട്ട്ണ്ട് ഇങ്ങനെ, ഇപ്പൊ ഇങ്ങനെ ഓരോ റീൽസിലൊക്കെ ഇങ്ങനെ ഏഹ് ക കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കെ എഫ് സി കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ കൊറച്ച്
അങ്ങനെയൊന്നും കൊഴപ്പല്ല നമ്മളിപ്പോ വെല്ല ക്കൊയോ ഇങ്ങനെ കഴിക്കുന്നതില് കുഴപ്പല്ല അതിങ്ങനെ സ്ഥിരമാക്കാതിരുന്നാ മതി അപ്പയാണി ഈ ബി പി ചിലവർക്ക് അങ്ങനെ തൊടക്കത്തിലേ കാണാ അപ്പ അത് കൺണ്ട്രോളായി നിക്കാ എണ്ണയിലുള്ളത് പിന്നെ ഷുഗർ കണ്ട്രോള് അയികം പഞ്ചസാര അങ്ങനെ കഴിക്കെല്ലന്ന് പറയും നമ്മളൊന്ന് എല്ലാത്തിലൊന്ന് കണ്ട്രോൾ വെച്ച് കഴിച്ചാ ഒരു കൊഴപ്പയില്ല
ഓഹ് ഓക്കെ ഒക്കെ ഏ നമ് മ്മള് നോർമല് നമ്മള് നോർമൽ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ അപ്പളും കഴിച്ചാ പോരെ അല്ലാതെ ആഹ് നമ്മളത് പ്രെഗ്നന്റ് ആവുമ്പം അ ഇങ്ങനെ കൂടാ കൊറയാ അങ്ങനെ ഒന്നുല്ലല്ലോ
അങ്ങനെയൊന്നൂല്ല പിന്നെ നമ്മള് ചെക്കപ്പുകള് ചെയ്യോല്ലോ ചെക്കപ്പും കാര്യങ്ങളും ചെയ്യുമ്പ അവര് പറയും നട്ട്സ് അതൊ ഇപ്പ ഞങ്ങള് എപ്പഴും ഉൾപ്പെടുത്തണം ഫ്രൂട്ട്സ് പിന്നെ ഇല
ആഹ് എന്നോട് പറഞ്ഞ്ട്ട്ണ്ട് ആ എന്നോട് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ നട്ട്സ് കഴിക്കണം പിന്നെ മുരിങ്ങി ചീരയും അങ്ങനെയൊക്കെ മാക്സിമം കഴിക്കാൻ നോക്ക് പിന്നെ അങ്ങനൊക്കെ പറഞ്ഞൊക്കെ ചെയ്തു എന്നോട്. ഇയാള്ക്ക് രണ്ടായത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയ് ചോയിക്കുന്നെ ആഹ് ഒക്കെ അപ്പോ കുട്ടിക്ക് എങ്ങനെ ഓക്കെ അപ്പോ കുട്ടി ഉണ്ടായിട്ട് എങ്ങനെ തൊക്കെ കുട്ടിക്ക് കൊടുക്കുന്നത് എങ്ങനെ
ആ കുട്ടിക്കിന്ന് വെച്ചാ ആദ്യത്തത് ഏഴാം മാസത്തിലാണ് ഡെലിവറി കഴിഞ്ഞേ അപ്പ മൂന്ന് മാസം ഐ സി യുവിലായിരുന്നു മോൻ. ആ പിന്നെ അതെല്ലാം ട്യൂബ് വഴിയാണ് പാല് ല്ലാം കൊടുത്തത് നോർമല് ഒരു കുട്ടി കുടിക്കും പോലെ അവർക്ക് കുടിക്കാനുള്ള ആരോഗ്യം ഒന്നുല്ലായിരുന്നു ഒരു കിലോയിലും താഴെയായിരുന്നു.
ഓഹ് ഓഹ് എന്നിട്ട് പിന്നെ നമ്മള്
പിന്നെ കുറേ ചെക്കപ്പ് ഒണ്ടായിരുന്ന് ആ മൂന്ന് മാസം എസ് എ ടീ ല് കെടന്ന് അവര് അത്രയും ന നല്ലോണം ഡോക്ടർമാരും അവിടുത്തെ സിസ്റ്റർമാരും ഒക്കെ നോക്കിയിട്ടുണ്ട് അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല അവിടുത്തെ അവർക്ക് മ് അങ്ങന
ഒന്നും ഇല്ല
ആ അതുകൊണ്ട് കൊഴപ്പമില്ല നമ്മളെ എപ്പഴ് എന്തെങ്കിലും ബു ബുദ്ധിമു ട്ടൊണ്ടെങ്കി അവരോടെ പറയുമ്പ അവര് കറക്റ്റ് ഇത് ചെയ്യും പക്ഷെ ഞ ഞാൻ കാണിച്ചവിടെ അവര് പിന്നെ ഒരിത് കാണിച്ചില്ല അബത്താ പക്ഷെ രണ്ടാമത്തേന് എനിക്ക് ഒരു പ്രശ്നവുല്ലേരുന്നു
ഓ ഓക്കെ അതെങ്ങനെയ അതും അത് പ്രൈവറ്റിലായിരുന്നൊ അപ്പൊ
ആ പ്രൈവറ്റിലല്ല എസ് ഐ ടി ഹോസ്പിറ്റല് ഇവിടെ അട് ഒണ്ട് ഞങ്ങളവി വിടെ അടുത്തെ ട്രിവാൻട്രം സിറ്റിക്കകത്താണ് ആ മന്റ് ഹോസ്പിറ്റലാണ് പക്ഷെ അവര് നല്ലവണം നോക്കും രണ്ടാമത് അവിടെ കാണിച്ച് ഒരു കൊഴപ്പൊല്ലേരുന്നു
മ് മാസം തെകഞ്ഞ് തന്ന പ്രസവിച്ചത് പക്ഷെ ആദ്യത്തെ സിസേ ആയതു കൊണ്ട് അവര് രണ്ടാത്തതും സിസേറിയൻ ചെയ്തു
ഓ ഓക്കെ അതിന്റെ വല്ല പ്രശ്നം ഒണ്ടോ അതായത് ഇപ്പൊ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് സിസേറിയൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോ എത്ര കൊല്ലം കഴിഞ്ഞാലും അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും അതായത് ഒരു വേദനയെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഇടുപ്പുവേദന അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്ന്ന് ഞാൻ കേട്ട് ചെന്നപ്പ അങ്ങനെ വല്ല
വേദന എനിക്ക് അങ്ങനെ പറ പറയുന്നത് പോലെ എനിക്കങ്ങനെ നടു വേ സിസേറിയൻ ചെയ്തന്ന് വെച്ച് അങ്ങനെ നടുവേദന ഒന്നും വന്നിട്ടില്ല കേട്ട എന്നാലും എന്ന് വെച്ച നമ്മള ആ പ്രസവത്തിന് മുമ്പുള്ള ആ ഒരു ഇത് നമ്മക്ക് കിട്ടൂല എന്ന് വെച്ചാ ആ വയറ് ഇങ്ങന സ്റ്റിച്ച് ചെയ്ത് വെച്ച് അവിടെക്കെ തൊടുമ്പെഴ് ഇപ്പോഴും ഒരു മരവിപ്പുണ്ട് ആ സ്റ്റിച്ചിന്റെ അവിടേക്കെ
ഓ ഓക്കെ അപ്പൊ അത് അത് ശരിയാവില്ലേ അപ്പ്
ആ അത് എനിക്കിപ്പൊഴും മരവിപ്പുണ്ട് അപ്പൊ ചെലൊരടുത്ത് ചോദിച്ച് അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുള്ളോരടുത്ത് അവർക്കും അങ്ങനെയൊക്കെ തന്നെന്ന് പറയുന്നു
ഓക്കെ അപ്പൊ ഏറ്റവും നല്ലത് നോർമൽ ഡെലിവറിന്നെ ആയിരിക്കുംല്ലേ ഇപ്പപ്പൊ ഒ
ആ അല്ല നോ നോർമൽ ആണ് കൊറ ആ ഒരു സമയത്ത് ഒരു പെയിൻ ഇണ്ടാവും അതോടെ കഴിഞ്ഞു ല്ലേ
ആ അതെ ആ നോർമൽ ഡെലിവറിയാണ് ഞങ്ങള ആ ഞാൻ അവിടൊരു മൂന്ന് മാസ് കെടന്നേല്ലേ ഓരോരുത്തടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊഴ് കൊറച്ച് വേദന കാണും പിന്നെ ഒരു ഒരാഴ്ച സ്റ്റിച്ച് ഒണങ്ങണ ആ ഒരു വേദനേ കാണത്തൊള്ളൂ പിന്നെ സുഖോണ് നമ്മള് പഴയതുപോലെ എങ്ങനെയാ ണാ അതെ പോലെയാന്ന് പക്ഷേ ഇത് നമ്മള് അപ്പൊഴൊന്നും അറിയില്ല പി പിന്നീട് ഞങ്ങ ഒരു വർഷം വരെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആദ്യത്തെ ദിവസം ഒന്ന് ഓർമിക്കാൻ പോലും വയക്കാം നട ആ സീനൊക്കെ ഓ ഉ അവിടെ സിസേറ്യൻ കഴിഞ്ഞ ആളും നോർമൽ ഡെലിവറിഞ്ഞ രണ്ട് ഒരാൾക്ക് രണ്ടും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ച ഏതാണ് നല്ലത് യോ നോർമൽ ഡെലിവറീനെ നല്ലത് സിസേറിയൻ ചെയ്യാത്തെയാണ് ഏറ്റവും നല്ലതെന്ന്
ഇതും കൂടി പറഞ്ഞപ്പഴേ എനിക്ക് കുറച്ചും കൂടി ടെൻഷൻ ആയോ ന്നോ ഡൗട്ട് ക്കെ അപ്പൊ മോന് അപ്പോ എങ്ങനെ ഫുഡൊക്കെ തുടങ്ങിയ ഫുഡ് ഒക്കെ എങ്ങനെ കഴിപ്പിക്കാൻ തൊടങ്ങിയത് അതായത് ഒരു കൊല്ലം വെരെ പാലെന്ന ആയിരുന്നൊ എങ്ങനെയാ മൂത്ത കുട്ടിയ്ക്ക് ഒരു ഏഴ്
പാല് കൊടുത്ത്
ഓ ഓക്കെ നോർമൽ അങ്ങനെ ഒരു നോർമല് ഒരു മൂന്ന് മാസം അല്ല ഒരു അഞ്ചു മാസൊക്കെ അല്ലേ ല്ലേ
ആ ആറു മാസം പൂർത്തിയാവണം ഇതൊര് ഏഴ് മാസം വരെ പാല് കൊടുത്ത് പതിയെ കുറുക്കിലോട്ട് പോയി പിന്നെ അ ഓരോ ആഹാരങ്ങളങ്ങനെ ഞങ്ങൾ കൊടുത്ത് കുറുക്ക് പിന്നെ ചെറിയ ചെറുപഴങ്ങളിങ്ങനെ ചെറുതായിട്ട് ഉടച്ച് കൊടുത്ത് ത്ത് അങ്ങനെ കൊടുത്ത് കൊടുത്ത് കൊടുത്ത് ഒരു വയസായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് ചോറ് അങ്ങനെ എല്ലാം കൊടുത്ത് കൊടുത്ത് വന്നു പിന്നെ ചെക്കപ്പുണ്ടായിര്ന്ന് ആ ഇത് രണ്ടായിരത്തി പതിനെട്ട് സമയത്താണ് മോനെ പ്രസവിച്ചത് രണ്ടു വർഷം വരെ ചെക്കപ്പിന് പോയപ്പോ കോവിഡായി പിന്നെ ഡോക്ടർ ഓൺലൈൻ വഴി കൺസൾട്ടേഷനായി ഇപ്പൊ കൊഴപ്പൊന്നൂല്ല ഇപ്പൊന്നും കൊഴപ്പൊന്നും ഇല്ലാതെ പോണ്
അപ്പൊ ഒരു നമുക്കിങ്ങനെ ത്തില്ലേ
ആ
പിന്നെയാണ് നമുക്ക് ഓക്കെ